ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം
ശേഷം
ഉം എന്തൊക്കെയാ അവിടിത്തെ വർത്താനം
ഏ എല്ലാർക്കു സുഗാണ് പിന്നന്ന് സ്കൂ
ആ ആ സ്കൂളില്ലാത്തൊരു കാലം ഇണ്ടായിര്ന്നല്ലോല്ലേ?
ആ പിന്നെന്താ കൊറോണ കാലം.
ഉം കൊറോണ കാലം കൊറോണ ഇങ്ങനെയൊക്കെ നിങ്ങക്ക് ബുദ്ധിമുട്ടെന്തേലു ഉണ്ടായിരുന്നോ കൊറോ കൊറോണക്ക്?
ആ നങ്ങൾക്ക് ബുദ്ധിമുട്ട്ന്ന് പറഞ്ഞാല് ഞങ്ങളെ ഉമ്മാക്ക് കൊറോണ ഇണ്ടായി. സീരിയസാരരുന്നു ഉം അപ്പാ അനി യത്തി ഏഹ് ഉമ്മാക്ക് പള്ളേലാണ് ഏഹ് എത്ര മാസായിരുന്നു ഓർമ്മില്ല ഏഹ് അയിന്റെടടേലാണ് ഉമ്മാക്ക് കൊ കൊറോണ വന്നത് ഉം വളരെ സീരിയസ് ആരുന്നു ഞങ്ങളിബടിണ്ടായില്ല ഞങ്ങള് ഉമ്മാന്റെ വീട്ടിലാരുന്നു.
അതെ ഏ ഗർഭിണി ആയപ്പോഴാരിന്നൂല്ലേ?
അതെ.
ആഹ് അപ്പൊ നിങ്ങള് ഉമ്മാന്റെ വീട്ടില് അപ്പൊ ഉമ്മാന്റെ അടുത്ത് ആരാ ഇണ്ടായിന്?
ഇമ്മാന്റെ ഇടിയില് മാമന്, ഇമ്മമ്മ, ഇപ്പപ്പ, ഇമ്മങ്ങ ഇവിടെ ആയിരുന്നു ഇപ്പപ്പൊക്കെ ഉണ്ടായത് പിന്നെ മാമന് ഏഹ് ഇടക്ക് മേമാന്റെ കുട്ടികളും ഏഹ് അമ്മാന്റെ കുട്ടികളൊക്കെ അവിടെ കളിച്ചാണ്ടാവും പിന്നെ അടുത്ത ചെറുക്കന്മാരപ്പൊക്കെ എങ്ങനെ കളിച്ചു.
അതെ അന്ന് പഠനൊക്കെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നുല്ലേ?
ആഹ് ആയിരുന്നു.
ആഹ് അന്ന് എങ്ങനെ കൊറോണക്ക് ക്ലാസൊക്കെ മനസ്സിലായിരുന്നോ?
കൊറോണക്ക് ക്ലാസ് മനസ്സിലായിന്ന് വെച്ചാ ക്ലാസ്സ് കേട്ടിട്ട് തന്നെയില്ല എന്നിട്ടല്ലേ മനസ്സിലാവല് അന്ന് ഈ വല്ല്യ പഠിച്ചണം അങ്ങനെയൊന്നുല്ല പി ഇയിനു മുന്നേ നല്ലോം പഠിച്ചിനു. കൊ കൊറോണ വരുന്നതിന് മുന്നേ അത്യാവശ്യം പഠിച്ചിനു പിന്നെ ഈ കൊറോണ വന്നേ രത്ത് പഠിപ്പ് നിർത്തി പഠിപ്പ് നിർത്തിയാ റഞ്ഞാ ഈ ഓൺലൈൻ ക്ലാസ്സും ഇങ്ങനെ കേൾക്കണ്ടേ അപ്പൊ ഞങ്ങൾക്ക് അതിന് മടിയിട്ട് ഞങ്ങൾ കേക്കൂല കളിച്ച് ഇങ്ങനെ നടക്കും.
ആ അതെ നിങ്ങളെ വീട് എവിടേ?
ഞങ്ങലേ വീട് മേലെ കൊടക്കാട്.
അതെ അവിടെ കൂടുതൽ പേർക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കൊറോണ?
ഏഹ് അധികം പേർക്കൊന്നും ഇണ്ടായിട്ടില്ല.
അതെ ഞങ്ങളെ ഇവിടെ കൂടുതൽ ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങക്ക് ഞങ്ങളുതേമാരി ഉമ്മാന്റെ കുടിയിലായിരുന്നു ട്ടോ അപ്പൊ ഏഹ് ഉമ്മാക്കെ ചെറുതായിട്ടൊന്ന് പനിച്ചു അപ്പൊ പനിന്ന് പറഞ്ഞപ്പോ ഞങ്ങളാരും അടുത്തൊന്നും പോയി രുന്നില്ല കാരണം ഞങ്ങക്കൊരു സംശയം ഉണ്ടായിരുന്നു കൊറോണ ആണോന്ന് അപ്പൊ ഞങ്ങൾ അടുത്തൊന്നും പോയിരുന്നില്ല കാരണം ഈ കൊറോണ ഞങ്ങക്ക് പടർന്നാലോ കരുതീട്ട് ഒരു റൂമിൽ ഒറ്റക്കായിരുന്നു ഉമ്മ, അതേമാരി നിങ്ങള ഉമ്മ എങ്ങനെ ആയിരുന്നു?
ഞങ്ങളെ ഉമ്മ ഞങ്ങള് ഉമ്മാനവിടേക്ക് പോയപ്പോ ഉമ്മ വീട്ടിലായിരുന്നു ഞങ്ങള് ഉമ്മാന്റെ വീട്ടിലായിരുന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഉമ് ഉമ്മ ഒറ്റക്കായിരുന്നീല ഉമ്മമ്മീ ഉണ്ടായിരുന്നു ഞങ്ങള് ഉമ്മാന്റെ ഉ ഉമ്മാന്റെ ഉമ്മ ഉണ്ടായിരുന്നു. അപ്പോ ഞങ്ങള് ഉമ്മാന്റെ ഉമ്മാന്റെ വീട്ടിലിരുന്നു അവിടുന്ന് അവിടുന്ന് ഇതേപോലെ തന്നെ അവിടുത്തെ ആർക്കൊക്കെ പനിച്ചും ആ എന്നിട്ട് ഞങ്ങള് ഞങ്ങള് ഒരു റൂമിലായിരുന്നു ഇച്ചി ചെറിയ പനി വന്നു. അപ്പോ ഏഹ് എന്തൊക്കെയാണ് നോക്കാന് അപ്പോ എല്ലാർക്കും സംശയം തന്നെ ഇരുന്നു അപ്പോ ഞാനൊരു റൂമില് കുറച്ച നേരം കുത്തിരുന്നു അപ്പോ പിന്നെ പ ഇതല്ല കൊറോണ എന്നല്ലാന്ന് മനസ്സിലായി സാധാ ആ സീസൺ പനിയായിരുന്നു.
അതെ എനിക്ക് കൊറോണക്ക് പനിയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളെ കുടുംബത്തിലെ ഉമ്മാക്ക് തന്നെ ഉള്ളു പനി ഉണ്ടായിട്ട് അത് ഞങ്ങൾ കൊറോണന്ന് കരുതിയതാണ് ഫസ്റ്റ് ഞങ്ങള് കച്ചരിപ്പാടിയാണ് എൻറെ ഉമ്മാനോടി തിരിവയാങ്ങുന്ന ആശുപത്രിയില് പോയോക്കി അപ്പോ അവിടെ പോയപ്പോ പനിയാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഉമ്മാക്കായിട്ട് ഒരു ഫോണും കൊടുത്തു പിന്നെ ഞങ്ങള് റൂമിലേക്ക് റൂമില് വെച്ച് കൊടുക്കും ഫുഡൊക്കെ അല്ലാതെ അങ്ങോട്ട് പോയതിന് ഞങ്ങക്കൊരു സംശയം എന്നാലും ഉണ്ടായിരുന്നു പിന്നെ എല്ലാ വരും അവിടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് അവിടുന്ന് പനി ആവോണ്ട് മാറി നിക്കാനും പറ്റില്ല എല്ലാവർക്കും ഡൗട്ട് എടുക്കുന്ന് കരുതിയിട്ട് എല്ലാവർക്കും കൊറോണാന്ന് കരുതിയിട്ട് ഞങ്ങള് എല്ലാവരും ഉമ്മാന്റെ കുടിയിലായിരുന്നു. നിങ്ങള് ആ എപ്പള് എത്ര ദിവസെടുത്തു ഉമ്മാന്റെ മാറാന്?
ഉമ്മാന്റത് മാറാന് കൊറച്ച് രണ്ടു മാസമായിട്ട് എടുത്തു അത്രക്കും സീരിയസ് ആയിരുന്നു പിന്നെ അനിയത്തി പള്ള ഗർഭിണി അനിയത്തി പള്ളയില് ഇല്ലേ ഉമ്മാറെ അതുകൊണ്ട് അതും ഇത് രണ്ടുംപാടായിട്ട് ആകെ ഉം സീരിയസ് ആയിരുന്നു ഇത് വരുത്താവുമ്പോ അങ്ങനെ ശ്വാസ അങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റാതൊക്കെ ആയിരുന്നു.
അതേ ആ പിന്നെ അപ്പോ ഈ പോലീസ്മാരൊന്നും സഹായത്തിന് ഉണ്ടായിരുന്നില്ലേ?
ആ പോലീസ്മാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള ഇവിടെ അടുത്ത സ്റ്റേഷൻ നാട്ടുകല്ലാണ്, അവിടുത്തെ അവിടാരുന്നു വിടെ അവിടുത്തെ ഒരു എസ് ഐ ആയിരുന്നു ഉമ്മാനെ ഒരു പരിചയം എന്നിട്ട് ആ ഓല് വരും ഇങ്ങനെ എന്തെങ്കലുമൊക്കെ ഉണ്ടോന്ന് ഇട ക്കെടക്ക് ഇങ്ങനെ നോക്കും.
അതെ പിന്നെ നിങ്ങളെ കുടുംബത്തിലുള്ളത് ആരാ?
പിന്നെ ഞങ്ങളുടെ കുടുംബത്തില് പിന്നെ അങ്ങനെന്നും ആർക്ക് പനിച്ചിട്ടൊന്നുമല്ല പിന്നെ ഇവിടത്തെ അമ്മമ്മ ഇവിടത്തെ അമ്മമ്മ പിന്നെ മേമ്മ കുട്ടികള് ഓലൊക്കെ ഉണ്ടായിരുന്നു ഓലൊക്കെ ഇതേപോലെ ഉമ്മാന്റെ കുടിയിലായിരുന്നു ഞങ്ങളെ ഉമ്മാന്റെ വീട് വീടെ രണ്ട് മണ്ണാർക്കാട് കളിരാനെയാണ് അവിടേരുന്നു ഞങ്ങള് ഏഹ് ഏഹ് ഉമ്മാക്ക് കൊറോണ ആയപ്പോ പോയിന്നത് കാരണം അന്ന് എസ് ഐ പറഞ്ഞു നിങ്ങള് ഇങ്ങോട്ട് ഇടക്കൊക്കെ ഒന്ന് കാണാൻ വന്നാ മതി ഇങ്ങോട്ട് എപ്പോഴും വരണ്ട അത് ണ്ട് ആടെ തന്നെ നിന്നോളു ണ്ട് എപ്പോഴൊന്നും വരണ്ട ഇടക്ക് ഇങ്ങനെ കാണാൻ എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് ഗേറ്റിന്റെ ഇവിടന്ന് ഇങ്ങനെ നോക്കേരുന്നു ഉമ്മ സിറ്റ് ഔട്ടിൽ നിക്കും ഞങ്ങൾ ഗേറ്റിന്റെ ഇവിടന്ന് ഇങ്ങനെ നോക്കും അങ്ങനെ മാസ്ക്കൊക്കെ ഇട്ടായിരുന്നു ഞങ്ങൾ വന്നിരുന്നത് അതൊരു കാലമായിരുന്നു അന്ന് സ്കൂള ളൊക്കെ പോയി
അതെ ആഹ് സ്കൂളൊക്കെ പോയില്ലേ പിന്നെ ഫുഡിന് എന്താ വല്ല കഷ്ടപ്പാടും ഉണ്ടായിരുന്നോ അന്ന് പിന്നെ കട പൂട്ടിക്കാ, മാസ്ക് ഇടാതെ ധരിക്കാൻ പറ്റൂല അങ്ങനൊക്കെ ആരേലും സഹായിച്ചിട്ടുണ്ടോ ഫുഡിനൊക്കെ?
സഹായിക്കാറഞ്ഞാ ഞങ്ങക്ക് അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ടായില്ല. അതൊട്ട് പിന്നെ അങ്ങനെ പ്രശ്നംണ്ടായ പിന്നെ ഇമ്മ പടായപ്പോ ഞങ്ങള ഇവിടുത്തെ ഇപ്പാന്റെ ഉമ്മ ഭക്ഷണം ഇണ്ടാക്കി കൊടുന്ന് കൊടുക്കും ഇവട്ത്തെ ഇമ്മമ്മമാക്ക് എന്നിട്ട് ഇമ്മമ്മ ഇമ്മമ്മിം ഉം ഇ ബലും തിന്നും പിന്നെ ഇവിടു ഇപട്ത്തെ ഭക്ഷണം അരിയോട്ട് ഇപടെണ്ടാക്കും ന്നിട്ട് ഇപട്ത്തോല് കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു
അതെ പിന്നെ കൊറച്ച് ദിവസം കൊറോണൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ തുറന്നല്ലോ അപ്പൊ എങ്ങനെയായിരുന്നു പോവാൻ മടിയൊക്കെ ണ്ടായിര്ന്നോ
ആഹ് മടീന്ന് പറഞ്ഞാ പെരും മടിയായിരുന്നു കാരണം അന്ന് ഞാന് പോണത് ഒമ്പത് ഒമ്പത്ക്കായിട്ടേ തോന്നു ആ ഒമ്പത്ക്കാണ് കൊറോണ കഴിഞ്ഞ് ഞാന് പോണത് സ്കൂള്ക്ക് അന്ന്ന്ന് പറഞ്ഞാല് അത്രരിയും രണ്ട് കൊല്ലം പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇത് ഒരുമാതിരി മടിയും എന്നിട്ട് ഒമ്പത് മൂന്നായിട്ടാണ് ഞാന് ഒമ്പത് പൗതി ആയിക്ക്ണു ഒമ്പത് ആ പൗതി ആയിക്ക്ണു എന്നിട്ടാണ് ഞാൻ ങ്ങള് സ്കൂള് തൊറന്നതല്ലോ അപ്പോ അങ്ങനെ പോയി പോയപ്പോ ഫ്രണ്ട്സൊക്കെ പഠിച്ചെന്നെരുന്നു ഞങ്ങളപ്പോ ഒപ്പം പഠിച്ച ഫ്രണ്ട്സ്ന്നെയിരുന്നു പിന്നെ ഞങ്ങള് ഒമ്പത് കെയിഞ്ഞ് പത്ത്ക്ക് വേറെ സ്കൂളായി അപ്പൊ പിന്നെ ഫ്രണ്ട്സ് എപ്പോളും മിസ് ചെയ്യണ് ണ്ട് ആ കൊറോണ കാല ത് ന്നത് പറഞ്ഞാ അന്ന് പിന്നെ ഫോണിലിങ്ങനെ വീഡിയോ കാൾ ചെയ്യ അങ്ങനെ തന്നെള്ളു പറ്റാ
അതെ ഇല്ല ഇല്ല അപ്പൊ കൊറോണ നമ്മടെ നാട്ടില് വന്നിട്ട് വല്യ ദുരന്താണ് എത്രയോ മൻഷ്യന്മാര് മരിച്ച്പൊയ്ക്ക്ണ് നമ്മക്ക് ദ ദൈവത്തിന്റെ കാര്ണ്യം കൊണ്ട് എന്താന്ന്റിയില്ല ഒന്നും ണ്ടായിട്ടില്ല പിന്നെ നി നിങ്ങളവിടെ എന്നിട്ട് ഉമ്മാക്ക് വല്യ പ്രശ്നൊന്നും ഉണ്ടായില്ലല്ലോല്ലേ ഒക്കെ മാറിയലോ ല്ലേ
അപ്പൊ ഇപ്പൊ കൊഴപ്പൊന്നുല്ല അപ്പൊ പിന്നെ അ മാറി ആ പിന്നെ എന്താന്ന്വച്ചാ ഇബടെ ഇബടെ ഇബടെ അടുത്ത് ന്നറഞ്ഞാ തെയ്യോട്ടിച്ചിറയാണ് ഏ അവിടെ രണ്ടാൾക്കാരറ്റെ മരിച്ച്ര്ന്നു കൊറോണ ബാധിച്ചിട്ട്
ആആ അതേമാതി ഇവടെ ഏ കൊറോണന്റെ ടൈമിലന്നെയാണ് ഒരാള് നെഞ്ചുവേദനായിട്ട് മരിച്ചത് ഇനി കൊറോണന്ന്റിയില്ല എന്താന്നറിയില്ല അങ്ങനെ മരിച്ചവരുണ്ട്ട്ടോ അയ്നി കൊറോണയാണോ എന്താണോ എന്നറി യില്ല
ആ അങ്ങനെ പലൊരും ഉണ്ട് ചെലപ്പോ അവര് മെരിച്ചത് കൊ വല കാരണങ്ങളായിലിക്കും ചെലപ്പോ കൊറോണ തന്നെ ആയിരിക്കും അവല് പറയണേന് വേറെ എന്തെലൊക്കെ പറയും അങ്ങനെയൊക്കെ ഉണ്ട് പലൊരും
അതെ അങ്ങനെ പറഞ്ഞാൽ നമ്മക്കാ ബുദ്ധിമുട്ട് നമ്മ നമ്മളവിടെ വീട്ടി പോവുമ്പോ നമുക്കും കൂടിയും പകരും അങ്ങനെ പറ്റില്ലല്ലോ കൊറോണ്ടൈമില് മാസ്ക് ഒക്കെ ധരി ച്ചിട്ടല്ലേല്ലാവരും നടന്നീനെ
ആ പിന്നെന്താ മാസ്ക് വീട്ടിലൊരു നിക്കുമ്പോളും കൂടി മാസ്ക് ധരിക്കണന്നായിരുന്നു നിയമം
അതെ നിർ ബദ്ധാക്കീനി പിന്നെ എന്താ മനുഷ്യന്മാരെ ട് ത്തെട്ത്ത് വരാൻ പാടില്ല ആ കടയിലൊക്കെ പോകുമ്പോ മാസ് ക്കൊക്കെ ധരിച്ച് എന്റെ വാപ്പൊക്കെ കടേക്കോ കുമ്പോൾ മാസ്ക് ധരിച്ച് അകലം പാലിച്ച് നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ടൈമിൽല്ലേ
ആ അന്ന് വർഞ്ഞാ ന്റെ ഇപ്പ ഉ സ്താദാണ്ല്ലോ. അപ്പൊ ഉസ്താദാമ്പോ അവ്ടുക്ക് ജോലിസെൽത്ത്ക്ക് പോയാ പിന്നെ ങ്ങട്ട് വരാന് അധികോം പറ്റൂല. കാരണം ലോക്ക്ഡൌൺ അല്ലെ അധികൊം വണ്ടികളൊന്നും ണ്ടാവു ലല്ലോ. അന്ന് ഇന്റെ ഉമ്മാനെ ഇടക്ക്ങ്ങനെ കാണാ വരുമ്പോ ന്റെ ഇപ്പ സ്കൂട്ടിമ്മെ ആര്ന്നു പോര് ന്നത്. അല്ലെ ബസ്സിലാണ് പോവല് ഇപ്പ സ്കൂട്ടിമ്മ ആണ് രണ്ട്, മൂന്ന് വട്ടെറ്റേ സ്കൂട്ടിമ്മെ പോയി. പിന്നെക്കെ കെ എസ് ആർ ടി സ് ലാരുന്നു. പിന്നെ തന്നെ ഇപ്പന്റെ അവിടെ ഒരാൾ മെര്ച്ചു ഇതേപോലെ തന്നെ ഇപ്പ ജോലി യ്യെ ണ സെൽത്ത് ആ അയാൾക്ക് കൊറോണ സമയത്തിനാണ് അയാൾ മര്ച്ചേ. അല്ല അയാൾക്ക് സ്ഥിതീകരിച്ചു. ഒരാൾ മെര്ച്ചീന്നു ഒരാൾക്ക് സ്ഥിതീകരിച്ചു അയാളപ്പ നടക്കണ ഒരാളെന്നെയാരുന്നു. അയാൾക്ക് കൊറോണ ഇണ്ട് അർഞ്ഞപ്പോ ഏ എല്ലാരും ചെൽപ്പോ പറിം ഇന്റെ പ്പേണ് ഒരു അട്ത്ത ബന്ധുവാര്ന്നു. ആഹ പള്ളിക്ക എങ്ങന നിസ്ക്ക
ദുരന്താണ് ണ്ടായ അതെ ഈ കൊറോണ വല്യൊരു ദുരന്താണ്- അതിനെ കുറിച്ച് നമുക്ക് പിന്നീട്- സംസാരിക്ക കൊറേയിണ്ടല്ലോ എന്ന -
ആഹ ആ എന്നാ ശരി-